ഹലോ
ആ
ആ എന്താ വർത്താനം
നല്ലാ വർത്താനം
ആ
ഉ എന്താ എന്താ വർത്തനൊക്കെ
നല്ല വ തനം സുഖവായിട്ട് പോണു എന്താ പണി
ഒന്നില്ല ഇവടെ പ്പൊ ഇരിക്കണ് പരിപാടി കഴിഞ്ഞ് വന്നിള്ള് മോളെ സ്കൂൾത്തെ
ആ ആ അത് ശരിയ ആ ഇപ്പ എല്ലോടസും പ എല്ലോടത്തും പരിപാടി
ആ ആ ഇപ്പ നടന്നോണ്ടിക്ക പരിവാടി അപ്പൊ ഓള് സ്കൂള് മോള് സ് ക്കൊന്ന് പരിവാടിന്നും
ഏ ഓള് എന്തിനേ കുടീഞ്ഞൊ
ഡാൻസിന് ണ്ടായിന്
ഏ അവിടെ അങ്ങനെ ഒരു പരിപാടിക്ക കൂടിന്
ആ ഓള് ഒരു പരിപാടിക്ക ണ്ടായിഞ്ഞെ ആവ്ട് എല്ലാ കുട്ടിക എല്ലാ അവ സ്കൂള എല്ലാ കുട്ടികൾക്കും ഒരു പരി പാടിച്ച ഉണ്ടാവുള്ളൂ അങ്ങനെ ഉം അ പ്പൊ എല്ലാ വീട്ടികൾക്കും വെ കഴിഞ്ഞിഞ്ഞു താകാൻ മാണ്ടി അ ഓല് സ്കൂളെൻ കൊർച്ച് കുട്ട്യേ ളോള്ളു അയിനനുസരിച്ചൊരു കുട്ടികളെ ഉള്ളു പ്പൊ പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ പരിപാടിച്ചാണ് ആക്കിയത്
അഹ് ശരി
അപ്പൊ അവള് ഡാൻസന്ണ്ടായി ഗ്രൂപ്പ് ഡാൻസിന് ണ്ടയിനു
ആ ആ
പിന്നെ അവര് ടീച്ച ടീച്ചർന്നെ പഠി പ്പിച്ചരോ ആനല്ലോ കളിച്ചിനി ഉഷാറായി കളിച്ചിരുന്നു അവര്നെ ടീച്ചർമാര് പഠിപ്പിക്കു പിന്നെ ടീച്ചർന്നെ പഠിപ്പിക്കും പിന്നെ നമ്മൾ ഡ്രസ്സ്ക് പുവിന്നെ പൊർത്തുന്ന് വാങ്ങണം ഇടണ
ആ ആ ആ് ആ ആഹ് അതാ രസം അവർക്ക് പൊറത്തൊന്നും ഡ്രസ്സ്‌ വാങ്ങണം അല്ലാ ഞമ്മള് ഒരു പറയും ഇങ്ങനെ ഒരു ഉടു പ്പ്ട്ട്ടുത്താ മതിയഞ്ഞാ നമ്മള് ഉടുപ്പ് ഇട്ട് കളിപ്പിച്ചാൽ ഒരു രസല്ല ഒരേ കളി രസം ണ്ടാവൂല ഒര് ഒര് വാടക ക് ഡ്രസ്സ്ക്കെട്ത് ആ തെൾങ് ആക്ക തിളക്കത്തിലെങ്ങട്ട്
ആ നല്ല രസം ഉണ്ടായിട്ട മീടി മിടിം കുപ്പായൊക്കെനി ആ തെളങ്ങണ ഉ ആഹ മേക്കപ്പും ഉം മേക്ക പിന്നെ പിന്നെ ആളെ വിളിച്ചക്കെനിയോൽ മാറ്റിക്കാണ് ആളെ വിളിച്ച ചെക്ക് ചെയ്യുന്നു പിന്നെ ഡ്രസ്സിന് നമ്മള് ക്യാഷ് കൊടുക്കണം നമ്മള് ഓർഡർ ചെയ്യുമ്പോ ഒരു ഓർഡർ ചെയ്യുമ്പോ പൈസ കൊടുക്കും ക്കണം
ഓർക്ക് ശരിക്കത് വാണോ സ്കൂളന്ന് പരിപാടിക്ക് പരുപാടിക്കിറങ്ങുമ്പോ നമ്മള് ശരിക്ക് നമ്മള് ഡ്രസ്സിട്ട് കൊടുക്കരുത് ഓര് ഇങ്ങനെ വാടകക്ക് ഡ്രസ്സ് എടുക്കണം ആ
ആ പിന്നെ അനുസരിച്ച് ലേറ്റും
ആ ആ സ്റ്റേജ് സ്റ്റേജൊക്കെ നല്ല ഉഷാറാക്കും പണ്ടത്തെ നമ്മള് ആ നമ്മള് അമ്മമാര് പഠിച്ചിന്റെ കാലത്തത്തെ പോലെയല്ല ഇപ്പോ സ്റ്റേജൊക്കെ ആണെങ്കി ഡെക്കറേറ്റ് ചെയ്ത് മൊത്തത്തിലങ്ങട്ട് ഭംഗിയങ്ങട്ട് കൂട്ടും
വല്ല്യ വല്ല്യ സ്റ്റേജ് ഒരു വല്യ ഗ്രൗണ്ടാണ് ഓൾടെ സ്കൂളിന്റെ ഇപ്പുറത്ത് തന്നെ വലിയ ഗ്രൗണ്ടാണ് അപ്പോ വല്യ സ്റ്റേജൊ എട്ടാണ്ട് ലൈറ്റ് ഒക്കെ വെച്ചാണ്ട് പിന്നെ കുട്ടികൾക്ക് മക്കൾക്ക് ഇരിക്കാൻ വേണ്ടിട്ട് വേറെ സ്ഥലം വെച്ചക്കുവാ ഒരു ഗ്രില്ലൊക്കെ വെച്ചാണ് കു ട്ടികൾക്ക് മാത്രമേ സ്ഥലം പിന്നെ അതിന്റെ ഇപ്രത്ത് ക്കെയോ അമ്മമാർക്കുള്ള സ്ഥലങ്ങള് അങ്ങനെ ആ അങ്ങനെ അപ്പ ലോടുത്ത് അങ്ങനെ തന്നെയാണല്ലോ ആ ആഹ്
പിന്നെ ഉമ്മ്മാര് ബാക്കലിരിക്കലാണ്-
ആ പിന്നെ ജസ്റ്റ് ഒന്ന് അച്ഛൻ വെളിയിൽ അല്ലേ? പാട്ടത്തി ഓള്എപ്പോ വന്നു ഓള് വന്നേനി ഓള് - പിന്നെല്ലാതെ സോങ് പാട്ല്ലോ?
ആഹ് ആഹ എല്ലാതും പാടും ആ ഓളിപ്പോ നല്ല ഇതായില്ല നല്ല പാട്ടക്കാനായല്ലോ?
പാട്ടത്തെ ആയിണല്ലോ?
ഉം ഉം അപ്പൊ ഉഷാറായ പരിപാടിയൊക്കെ കഴിഞ്ഞു-
ആഹ് ചെരേറു പരിപാടി രുന്ന് പിന്നെ മഴ ഇതല്ല
ഫുഡ് ആ ആ് ഫുഡോക്കെ അവിടെണ്ടായിനോ
ആ് ഫുഡ്ക്കെ അവിട ഉണ്ടായിനി മക്കൾക്കുള്ള ഫുഡൊക്കെ വിടെ ഉണ്ടായിനി അനക് ബിരിയാണി ഇണ്ടായിന് ബിരിയാണി ഇണ്ടായിരുന്നു പിന്നെ വേ ജ്യൂ സ് ണ്ടായിരര്ന്നു പരുപാട് കഴിഞ്ഞ അതിൽ തന്നെ പിന്നെ പോരാ ടൈമില് ചോറുണ്ടായിന് ബിരിയാണി ഉണ്ടായിന്
അായ ശരി
രാവിലെ ഉച്ചക്കക്കില് ഭക്ഷണം കൊടുത്തേച്ചക്കെരുന്നു പിന്നെ രാത്രികൾക്ക് ആ ആ ബിരിയാണിണ്ടാക്കി
ഉം ഫുള്ള എല്ല സ്കൂളിൽ അങ്ങനെ തന്നെയാണ് ഫുഡ് ഒക്കെ പിന്നെ ഓലെന്നെ സെറ്റ് ആക്കി തരും നമുക്ക്ല്ല രക്ഷിതാക്കൾക്ക്ടക്കല്ല ഫുഡ് തരുവല്ലോ ഇപ്പ എല്ലോടത്തും അങ്ങനെയാണ് രക്ഷിതാക്കൾ ഇല്ല ഫുഡ് എടുക്കുണ്ടാവും
ആഹ് ഇങ്ങളെ മക്കൾ പരിപാടി കയിഞ്ഞോ
ആ നങ്ങളത് കയി ഞ്ഞു ഞങ്ങൾ പരിപാടി ഇപ്പോ കഴിഞ്ഞിട്ടിപ്പൊ ഒരു പത്ത് പതിനഞ്ചിസം ആയിട്ടുണ്ടാവും
ഏ അത് ശരി എന്തിനുണ്ടായിനി പരിപാടിക്കും എന്തിനുണ്ടായിന് ഏ ശരി
ഒരു ഡാൻസിന് ഡാൻസ് ഓ റായി കളിച്ച് പിന്നെ ചെറിയ മോന് ഓന് അതേമാതിരി ടീച്ചേർസ് ആണിപ്പോ ഒന്ന് മാഷ് വന്നാണ്ട് അങ്ങനെ പഠിപ്പിച്ചേക്കെനു ഓർക്കു പിന്നെ കൊറെ സ്കൂളി കൊറേ കുട്ടികളുണ്ട് അപ്പൊ അത് എൽ കെ ജി യൂ കെ ജി വിഭാ വ് അത് വേറൊരു ദിവസം തന്നെയാ സെപ്പറേറ്റ് ആക്കി വെ പിന്നെ യു എൽ പി യൂ പി ഉപയോഗം രണ്ട് ദിവസം ആക്കിയത് കൊണ്ട് അങ്ങനെയും കൊടുക്കല്ലാണ്
ആ ആ ആ
ആ ചെറിയ മോന്റത് പിന്നെ അവര് പൊറത്തുന്നു സാറൊക്കെ വന്ന് പഠിപ്പിച്ച ഡാൻസ് അയീനു
ആ അപ്പം അത് രസവുണ്ടാവും അല്ലേ
വേണ്ട ആ നല്ലം കളിക്കും ഞമ്മള് പിന്നെ മുന്നത്തെ പോലെ നമ്മളൊക്കെ പഠിച്ചന്ന് പറഞ്ഞാ സ്റ്റേജ് മേൽ കേറുമ്പാതെന്നു നമുക്കൊരു പേടി ഒക്കെ ആ വെറായലൊക്കെ ഉണ്ടാവും ഇവർക്ക് ഇപ്പോ അതില്ലല്ലോ ഇവ ദി നല്ലോം
പിന്നെ അതല്ലേ നമ്മൾന്നെ സ്വന്തം പഠി ല് ചെയ്യാ അമ്മക്കെ ആ അവന അവനേണ്ടി പഠിക്കുകയും ചെയ്യാം
ന്ന് ഇറങ്ങാനെ കഴിയുണില്ല. തോന്നണില്ല അതിന്റെ സ്റ്റേജിന്റെ ക്രേറ്റും പിന്നെ കളി കളിയില് ഇങ്ങോട്ട് ഇതായിട്ട് ഒരു കൈ മന്ന
ഓലക്ക് ഒരു ഉഷാറേകാരം ഉം ഫസ്റ്റ്യായിട്ടു ക കളിക്കുമ്പോ അല്ലെങ്കില് ഭയങ്കര ധികാരം പിന്നെ ആ ആ ആ എല്ലാം കളിക്കും ഉം
ത്തെ കണ്ടു ഇങ്ങനെ പെട്ടന്നൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കളിച്ച് നടക്കുന്ന കുട്ടികളല്ലേ ആ ആ
ഓൽക്ക എന്തായാലും സ്പോർട്സ് ആയാലും ആഴ്സോലൊക്കെ നല്ലതാണല്ലോ
ആ ആ ആ അതെ
പിന്നെ ഭക്ഷണൊക്കെ ഉണ്ടായി നീക്കാറല്ലേ
ആ ആ ഭക്ഷണൊക്കെ അവിടെണ്ടായിനു
ആ ആ
ഭക്ഷണം ഓൽക്കും രക്ഷിതാക്കൾക്കുള്ള ഭക്ഷണം ക്കെ അവ്ട്ന്നു കിട്ടും.
ഏ അ ശര
രക്ഷിതാക്ക ആ പരിപാടിക്ക് ചെല്ലുന്ന രക്ഷിതാക്കക്കോ
ആ എന്തേനി നെയ്ച്ചോറോ?
ആ നെയ്ച്ചോറും ചിക്കൻ കറിം. ആ ഉച്ചക്കക്ക് നെയ്ച്ചോറും ചി ചിക്കൻകറി ണ്ടാവും. പിന്നെ രാത്രി ക്ക് സാധാ സാമ്പാറും ചോറും.
ഏഹ് അത് സെരി
പിന്നെ അതിനെടെല് ഒരു കെട്ടിടാ ഉദ്ഘാടനം ഉണ്ടായിനി അ പ്പൊ അയിന്റെ അതില് ഇപ്പ ഞാൻ അയില് പാലട പാലട പായസം ഒണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ഏഹ് അത് ശെരി ആയെന്തെ വേറെ ക്ലാസ് റൂം എടു ക്കണ്ട
ആഹ് വേറെ ബിൽഡിങ് പുതിയ ബിൽഡിങ് ഉണ്ടാക്കീനു അപ്പോ അതിന്റെ ഒരു ഇനാ ഗുരേഷൻ ഉണ്ടായിന്നു
അ ആഹ് ആഹ്
അന്ന് പി അന്ന് ആ ഉദ്ഘാടനതിന്റെ അന്നാണ് ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നത്. വാ വെള്ളിപ്പറമ്പിന്റെ ടീംസ്.
ആഹ് ആരൊക്കെ ഇണ്ടായിനി ഓല ടീംസിലെ ആഹ്
അവയില് കൊറേണ്ട് സെഹസ ഉണ്ട് പിന്നെ
ആഹ് ഓളന്ന് പാടുവത്തിയാണല്ലോ
ആഹ് ഓൾ നല്ല പാട്ടാര്ത്തിയ പിന്നെ അബുക്കെ എന്തൊക്കെ പറ എനിക്ക് പേര് ശരിക്കും കിട്ട്ണില്ല.
ആഹ്
എ ആഹ് ആഹ് അവരെ പേരൊന്ന് ശരിക്കും കിട്ട്ണില്ല നല്ല പാട്ട് പാടും ഞമ്മളെ കൊറെ ആൽബത്തിലൊക്കെ അഭിനയിച്ച
ആഹ് അതത് ആഹ് ആഹ്
നല്ല ഉഷാറയ്നി പരിപാടി ഓരൊക്കെ വന്ന് തകർത്ത് കളി ച്ച് എത്രയോ കൊറെ ഞങ്ങൾ കേ ഇ രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടുള്ളൂ പക്ഷെ അവര് സ്റ്റേജിൽ കേറിതെ ഓർമ്മുള്ളൂ പിന്ന പേജ് ഓര് ങ്ങട്ട്
ആ ഉഷാറാക്കിണ്ടോ ആ
നല്ല ഉഷാറേയ്ന് പരുവാടി
ആഹ ആ ഇവരെ അനുസരിച്ച് കുട്ടികളും പാടുല്ലോ കുട്ടികളും ഡാൻസ് ചെയ്യും ഓലൊപ്പ പാടും എല്ലാരും അങ്ങൻ തെ രക്ഷിതാക്കളും ഓലൊക്കെ അങ്ങൻ തെന്നെ
ചെന്നാണ്ട് ക ട്ട് ഫോ അ അ മൈക്കൻ്റട്
കുട്ടികളെങ്ങട്ട് നല്ല പ്രോത്സാഹിപ്പിക്കണ തെക്കാരം ഓരെട്ത്ത്ണ്ടാവ
ആ അവര് ന്നട്ട് ആ ഇല്ല ആ ആ അങ്ങെനെണ് കുട്ടി
ഇവിടെ അങ്ങൻത്തെന്നെ ഓള് സ്കൂൾ ള് അങ്ങൻ തെന്നെന്നു കുട്ടികൾക്കെന്നെ ഭയ കൊട്ത്താണ്ട് ഓളോട് പഠിപ്പിക്ക എന്നിട്ട് ബാക്കി പാടാർഞ്ഞാണ്ട് ഒരു പാട്ട് പർഞ്ഞാണ്ട് അയ്ൻ്റെ ബാ
ആ ആ ആ മക്കള് നല്ല ഉഷാറായി കളിക്കും ഞമ്മള് ഞമ്മള് ഒരിടത്തു മക്കള് ഇത് എല്ലാതും കൊളക്കി
ആ ഓലേക്കാരുഷാറ് ഉം അയ്ന് നമ്മള് മനസ്സിലുണ്ടവാ ഓല്ക്കൊന്നൊറീല അങ്ങനൊക്കെല്ല നമ്മുക്ക് അ ആ
ആ ആ ഡാൻസ് കളിക്കാനായാലും ആ ഒ നല്ല ഒച്ചത്തിൽ പാ ട്ടിടും മൈക്കില് ഓര് മ പാട്ണകൂട്ടത്തില് ഓലെകൂട ഒച്ചത്തിൽ പാടാ ഓരേ മേത്ത് ങ്ങനെ കൈമലൊ ഒക്കെ പിടിച്ചാ ഭയങ്കര ഒര് എന്താ പറയ നല്ലൊരു ദേനി
ഏ അ
ങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വരും നമ്മള രക്ഷിതാക്കളെക്കെ മുമ്പ് പ്പന ത് പാടോ ഇങ്ങൾ രക്ഷിതാക്കൾക്ക് പാടാൻ കയ്യോ ന്നൊക്കെങ്ങനെ ചോയ് കോര് ത ഒര് രണ്ട്മൂന്ന് രക്ഷ് താക്കള് പാട്ടൊക്കെ പാടീനു
ഏ അഅ് ശെരി നല്ല
നല്ല രസേനി ആ ആ നല്ല ഉഷാറേനി പരിപാടി ഇകുറി അവിടെ സ്കൂള് തൊടങ്ങെയ്‌ല് ഇക്കുറിയാണ് ഏറ്റവും നല്ല ഉ ഷാർല് ക പരിപാടി നടത്തിയത് മറ്റേത് ഇങ്ങനെ ഗസ്റ്റ് വരെ വ അറിയില്ല ഒര് ഗെസ് സ്കൂള്ത്തെ കുട്ട്യേളെ പരിപാടിന്നെ കയ്യുമ്പോത്ത് ന്
ആ ഇപ്പൊ എല്ലാ സ്കൂളുംനി ഗസ്റ്റ് വരുല്ലോ ഇന്ന് പൊ അങ്ങനെക്ക ണ്ടല്ലോ ആദ്യത്തെ പോലൊന്നൊല്ല
ഇപ്പല്ലോട്ത്തും ണ്ട്. മറ്റേത് അവിടെ അതല്ല മറ്റത് എൽ വിഭാഗം, യു പി വിഭാഗം പരിപാടി കഴിമ്പോ തന്നെ രണ്ട് ദിവസം ഫുള്ളായിട്ട് ഇട് ക്കാണ്. രാവിലെ തൊട്ട് പരിവാടി തൊട്ങ്ങിയാല് പിറ്റേന്ന് അന്ന് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് പരിപാടി കഴിയ അതെ പ്പോല് പിറ്റേന്ന് ഓല് നട്ത്തും. ന്ന്ട്ട് കുട്ടിയേള് ചെല കുട്ടിയളൊക്കെ പരിവാടിക്ക് കൂടാത്തവര കരം.
ആ ആ
സമയംണ്ടാവൂല സ അവൾക്ക് പാട്ട് പാടണെങ്കിലും ഡാൻസ് കളിക്കണെ ക്കെ ടൈമ് വാണ്ടേ
ആ അല്ല അല്ലാതപ്പോ കയ്യൂല. അല്ലെങ്കി വേറെ വേ പസാക്കണം
ആ ആഹ് ആ രണ്ടീചെ രണ്ട് ആ അത് എൽ പി യു പി വിഭാഗം രണ്ടു ദിവസും അതേപോലെ തന്നെ എൽ കെ ജി വിഭാഗം മൂ ഒരു ദിവസം വേറിം അങ്ങനെ മൂന്ന് ദിവസം വെച്ചാലാണ് മൊത്തത്തിൽ പരിപാടി നടത്തല് അവിടെ
ആഹ് അങ്ങനെ ശരിയാവുള്ളു അല്ലാപ്പ തീരൂലൽ ആഹ് ആഹ് അതാണ് പ്രശ്നം ഉം
എല്ലാ കുട്ടികൾക്കും പരിപാടി ഓരോന്ന് കൂടും ചെയ്യേണ്ടേ അവർക്ക് അവരുടെ കല കലകള് അവർക്ക് എന്താണെന്ന് വെച്ചാ അവരത് ഇതില്
ആഹ് പ്രോത്സാഹിപ്പിക്കണേ എല്ലാര്തും വാ
എല്ലാവാരേം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും വാണം
പിന്നെ ടീച്ചർമാരൊക്കെ ഉഷാറായി കാ
ആഹ് ടീച്ചർമാരൊക്കെ ഉഷാറാണ് അവരൊക്കെ ഈ മ മക്കൾക്ക് വാണ്ടിട്ട് എന്തും ചെയ്യും അങ്ങനത്തെ ടീച്ചേഴ്സെളാണ് നല്ല ഫ്രണ്ട്ലി ആണ്
ശരിന്നാ
ആ ഓക്കെ ന്നാല് ആഹ് ഓക്കെ